ഹലോ
ഹലോ ആ കേൾക്കുന്നില്ലേ?
ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷം ആ കേക്കില്ലേ?
നല്ല വിശേഷം.
ഓ ഒന്നു ഉറക്കപ്പറയാൻ പറ്റോയോ.?
പിന്നെ. ആ ഓക്കെ ഓക്കെ.
ആ.
സുഖല്ലേ.? സുഖല്ലേ ചോയ്ക്കാ. ആ ഭക്ഷണം കയിച്. പിന്നെ.
ഇതൊക്ക കെടക്കലുണ്ടയ്ക്ക. ഉചക്ക് കെടക്കലുണ്ടോ.?
ഉച്ചക്ക് ചെലപ്പോ.
അ ആ.
വീട്ടുലാരൊക്കെയുള്ളെ.?
വീട്ടില് മ്മ അനിയത്തിമാര് അനിയന്.
അനിയത്തിമാര് അനിയന് ആ.
കല്യാണം കഴിഞ്ഞിട്ടില്ലാ ആ മാരിഡാ. അ ആ പഠിക്കാ.?
ആ പഠിക്ക.
എന്തിനാ പട്ടിക്ണു.
സൈക്കോളജിക്ക്.
ഒ ഓ.
എത്ര വർഷായി ചേർന്നിട്ടയ്ന്?
മൂന്നാമത്തെ വർഷാ.
കയ്യാനായോ ഈ വർഷം കൂടെ ഒള്ളോ.?
ആ ഈ വർഷംകൂടി ഒള്ളു.
ഒന്ന് ഓർക്ക പറയാൻ പറ്റോ, ശെരിക്കണ്ട് കേക്ക്ണില്ല. ഫോണ് എടുത്തെന്ല്ലേ.?
ആ എടുത്തന്നേണ്.
അ അ ആ ചെറിയ സൗണ്ടായിട്ട കേക്കണ. അനിയന്മാരൊക്കെ എന്താ പഠിക്ക്ണെ. അനിയത്തിയോ, അതുൽ, അനിയത്.
അനിയത്തിമാര പഠിക്കണ, അനിയന് ചെറിയ കുഞ്ഞു കുട്ടിയാ.
ആ ആആ അന്. നിയത്യാ ആഹ് ആണ് കല്യാണം കഴിഞ്ഞിണ്ട്. ആ അനിയത്തിയ. ആ കുട്ടിയാൾണ്ട്.
ഏ
അനിയന് എത്രയ്സായി.
അനിയൻക്ക് പത്ത് മാസം.
പത്ത് മാസോ ഒ ഓ ആ ആ ആ ആ ഉപ്പ ന്തയ്ണ്.
ഉപ്പ ദുബായില.
അ ആ ആഹ്.
അങ്ങനെ, നിങ്ങളെടെ.
വീട് എവിടെ, വീട് മലപ്പുറം.
മലപ്പുറം ഓ ഓ ഞങ്ങളും മലപ്പുമഞ്ചേരി
ഉം
ഉ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിണ്ട് രണ്ട് കുട്ടിയാൾണ്ട് വലുത് ആൺകുട്ടിയാണ് ഓന് മൂന്നാം ക്ലാസ് ല് പഠിക്കുണു ചെറുത് പെൺകുട്ടിയാണ് ഓക്ക് രണ്ടു വയസായിട്ടുള്ളൂ അങ്ങനെ പോന്നു എനിക്ക് ഒരു മൂത്തച്ചി ഒരു എളച്ചി ഒരു നാത്തൂനുണ്ട് നാത്തൂനെ കെട്ടിച്ച് കുട്ടികളും മക്കളൊക്കെ ആയി കുറച്ചൊക്കെ വലിയ കുട്ടികളാണ് ഗ്രാഫിക് പഠിക്ക്ണ മോനാണ് വൽത്പിന്നെ ചെറുത് അത് ഒന്നാം ക്ലാസ്ച്ച്ട്ടിട്ട് അങ്ങനെ ഓള് നാത്തൂമാര് അങ്ങനൊന്നും വരാറില്ല അവിടെ ഉമാക്കുപ്പാക്കൊന്നും സുഖമില്ലാത്തോണ്ട് എപ്പോളെ ങ്കിലൊക്കെ ഒന്ന് വന്ന് പോവലൊള്ളു പിന്നെ ആ ഇളച്ചി ഇളച്ചിക്ക് രണ്ട് കുട്ട്യാള്ണ്ട് തൊണ്ണൂറയ്ഞ്ഞ്ട്ടൊള്ളു ഒന്ന് ഓല് വേറെ വീട് കയറ്റി പോയി ആറു മാസത്തായി കൂടി ഇരുന്നിട്ട് പിന്നെ മൂചിം ഞാനുണ്ട് വീട്ടില് മൂത്തച്ഛന് പെരപ്പണി നോക്കിക്കോണ്ട്ക്ക്ണ് പം മയായിട്ട് നിർത്തി വെച്ച്ക്ക്ണൂ പിന്നെ ആ് ഉമ്മയുണ്ട് ഇവിടെ ഉപ്പല്ല ഉപ്പ മരിച്ചിട്ടുണ്ട് ഉമ്മ എളച്ചിന്റെ അടുത്ത് ത്ത ചെറിയ കുട്ടികള്ളല്ലേ കുട്ടീ നോക്കാന് ന്ട്ട് ഇപ്പ അവിടെ നിക്കാറ് ഇവിടെ നിന്നിരുന്നു പ്പോലെ വന്നപ്പോ സ്കൂള് തൊർക്ക്ണേന്റെ തലേന്നാ വന്നത് തൊണ്ണൂർ കഴിഞ്ഞോണ്ട് അപോ പോ അടുത്താ നിക്കല് അരെ പോവണ്ട് എന്റെ വീട്ടില് എനിക്ക് രണ്ടനിയമ്മാ വരാള്ളത് ഉമ്മിപ്പിയുണ്ട് ചെറിയ അനിയൻ ഡിഗ്രി സെക്കൻ ഡറി ആണ് വൽത ജോലിക്കോവ്ണ്ട് ഏ പ്രിന്റിങ്ങിന്റെ കടയിലാണ് ഓന് പണി അവിടൊക്കെ പെൺകുട്ട്യാള് ഓനെ കല്യാണം തെര്ഞ്ഞണ്ട്
ആ ഉ ഇങ്ങോട്ടൊക്കെണ്ട് ഉ
ഉ അല്ല അവ്ടെ കുടുംബത്തിൽ അവിടെടെയും
ഇങ്ങളെ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടോ
കല്യാണം കഴിച്ചാനായ പെൺകുട്ടികൾണ്ടോ
കയ്ച്ച ആ എന്ത്
കല്യാണം കഴിക്കനായ പ്രായായ കൂട്ട്യാള്ണ്ടോ
ഇല്ല ഇല്ല
ഉ ഇങ്ങളെ ക്ലാസിലോ പരിചയത്തിലോ ആഹ
പിന്നെ ചോ ചോറൊക്കെ
കല്യാണം ആഹ ചോറൊക്കെ തിന്നു കിടക്കാൻ
എ
ഉം ചോയ്ച്ചത് മോള് ഒറങ്ങിട്ടുണ്ട് അപ്പൊ ഒറങ്ങട്ടെ വിചാരിച്ചു നിക്കേർന്നു ആയി പ്പങ്ങളിങ്ങനെ വിളിച്ച അപ്പൊട് ത്തെതീർന്നു എന്താ മഴണ്ടവ്ടെ
ആഹ നല്ല മഴക്കാറുണ്ട്
ആ എന്ത മഴ പെയ്തിരുന്നില്ലേ
ആഹ എല്ലാം മഴയ്തുകുണ് അവ്ടെ മഴെയ്തിക്കണില്യേ
ആഹ് ഇവ്ടെ നല്ല മഴായിരുന്നു ഇന്ന്
ഉം ഞ്ഞി വേണെങ്കിനാളെ ചെലപ്പോ റെഡ് അലാർട്ട് ആവും
ആ ഹ അത് മാത്രായോ
കോ സ് കോളേജും സ്കൂളൊന്നും ഇണ്ടാവില്ലാർക്കും
ആ അത്രക്ക് ഇതോ
ഏ
അത് മാത്ര
എന്ത്
റെഡ് അലേർട്ട് ആവാള്ള മാത്രം മഴ പെയ്ത്യ്ച്ചാ ആ കേക്ക്ണില്ലേ
ആഹ മവിടെ രാവിലെ തെടങ്ങിയതാ മഴ
ആഹ ആഹ്
ആഹ ഇവിടെ രാവിലെ തുടങ്ങിയതാ മഴ
ആ ആ ഇവിടെന്നാ മഴണ്ട് രാവിലേണ്ട്
ആഹ
നിങ്ങള് എ ന്താണ് ആള് ആള് മുഖം കണ്ട്കാണ്ടൊക്കെ മമ് പറിയണ മനഃശാസ്ത്രം പഠിച്ച് ക്കണ്
ആഹ മോഖം കണ്ട് കാണ്ടൊന്നും പറയാൻ പറ്റൂല നമ്മക്ക് ശരിക്ക് അത് ഫേക്കണ് അങ്ങനൊന്നുല്ല.
അങ്ങനെല്ലാന്നോ അപ്പൊ ഇപ്പോ ഓരോ ഫോണില് കാണാലോ യൂട്യൂബിലൊ കാണാലോ
അത് മെന്റലിസ്റ്റ്, അത് അയിനായിട്ടെന്തെങ്കിലും ട്രിക്ക് യൂസ് ചെയ്ത്ട്ടാവും ഞാൻ പഠിക്കണത് അങ്ങനെല്ല ഞാനിപ്പോ ന്റെ അടുത്തൊക്കെ ഒരു പേഷ്യന്റ് വന്ന് കഴിഞ്ഞാല് ആ പേ ഷ്യന്റിനോട് പേഷ്യന്റിനെന്താണ് എന്താണ് പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ എന്താന്ന് ഞാൻ മോയി മുഴുവൻ ചോയിച്ചറിയും ബൈസ്റ്റാൻഡർണ്ടാവും കൂടെ അപ്പൊ ഓരോ പ്രശ്നങ്ങള് മൊത്തം ചോയിച്ചറഞ്ഞിട്ട് അയിനന്സരി ച്ച്ള്ള സൊലൂ പരിഹാരം കണ്ടെത്തലാണ്.
ആ ആ അങ്ങേനാണ് ലേ.
ആ അങ്ങനെണ് അല്ലാതെ ഞമ്മക്ക്ങ്ങനെ ഞമ്മക്കിപ്പ ആ ഒരു കഴിവൊന്നുല്ലല്ലോ ഏ
ആ ആ ഈ കൊല്ലം കൂടി ണ്ടാവുള്ളൂല്ലേ പ പഠിപ്പ്
ആ ഇകൊല്ലുണ്ട് ഇനിയും പെ പി ജി എടുക്കണം.
ഓ ഓ അങ്ങനെ അപ്പൊ അടുത്തൊന്ന് കല്യാണില്ലാ
ഇല്ലല്ല കല്യാണല്ല.
ഉം ഉം അങ്ങെ അപ്പൊ ഇഞ്ഞി എന്തേലും പി ജിക്ക് എഴുതിവന്ന് ജോലിക്കെറങ്ങിക്കൂടാ?
ഏ പറ്റൂല ഒരു പീ ജി ഇല്ലാണ്ട് അമ്മക്ക് എവടുക്കും കേറാൻ പറ്റൂല
അങ്ങനെ വിദേശത്തൊക്ക ക്കപോണം വിചാർച്ചിട്ടാ ആ ആ ആ
പീ ജീം കൂടി വാണ്ടേ
ആ ആ ആ ഇനി പീ ജി ര
പീ ജി ആ ഞാ ഫോർ ഇയറാണ് അപ്പൊ പി ജി വാണെങ്കിൽ ഒരു കൊല്ലം അങ്ങനെന്തേലൊക്കെടുക്കാ
സൈക്കോളജി പഠി കാനായി എത്ര രൂപായി?
അത്ങ്ങനെ ഓരോ സെമ്മിലാണ് ഓരോ പൈസ.
സെമ്മ്നെന്നെക്കാ അതും
ആ എല്ലും സെമ്മിനെടക്കും
ഉം ഉം അങ്ങനെ.
ഇങ്ങളെന്ത് വരെ പട്ച്ചൂ?
ഞാൻ പ്ലസ് ടു, പ്ലസ് ടു കയിഞ്ഞ ങ്ങനെ കല്യാണം ണ്ടായി പിന്നൊന്നിനും പഠിച്ചാൻ കൂടി ല്ല പിന്നെ വേം കുട്ട്യേളായി അങ്ങനെങ്ങനെങ്ങനെ പോയി
ആ.
ഉം. അല്ല അ പടിക്കാനൊന്നും പറ്റീല്ല പിന്നെ മറ്റേ ആദ്യത്തെ കുട്ടി വല്തായിങ്ങനെ വന്നു വന്നപ്പോ ആ അപ്പോ ഒരു അപ്പോ പിന്നെ ചെറിയ ട്ടിണ്ടായി പ്പഞ്ഞോള് എന്തയാലും വെല്താവട്ടെ അല്ലാതെപ്പൊന്നിനു നട കുട്ട്യെന്താ കാട്ട ആ അൻ്റനീയൻ
ഓന് മുട്ടത്തു
ആ ആ.
ഉം.
പത്ത് മാസാലേ
ഏ അ ഏ
ആഗസ്റ്റിലാണ് ബർത്ത്ഡേച്ചാ
ആ.
ഉം ഉം നിങ്ങളവിടെ പൊയേ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലു ഉണ്ടോ പൊയേ
പാടണ്ട് പാട് പാടം
അ പാടത്താണ വീട്
ആ
ആ വെള്ളം കേറലുണ്ടോ?
ഇല്ലല്ല
വീട്ടക്ക് വളളം കേറലുണ്ടയിക്ക
ഇല്ലല്ല ഇല്ല ഇല്ല
ഹലോ ഞ പിന്നെ വിളി കണ്ടിട്ട് വന്നാ ശരി ആഹ് ശരി എന്നാ